ഫ
ഹലോ
ആഹ കേൾക്ണില്ലേ
ആഹ് കേൾക്കുണ്ട് എന്തൊക്കെ പാട്?
നല്ല പാട് കുഴപ്പൊന്നുല്ലാതങ്ങനെ പോണ്ണ്ട് വിടെ അങ്ങനെ ഇരിക്കാ ഒന്നും കയിഞ്ഞിട്ടൊന്നില്ല ഞൻന്റെ എന്തൊക്കെയാ പാട് സുഖംല്ലേ എല്ലാവർക്കും?
സുഖമാണ് എല്ലാവർക്കും സുഖാണ് കുഴപ്പൊന്നില്ല പണി കഴഞ്ഞൊന്നും പറയണ്ട ഇന്ന് എല്ലാത്തിനും നേരം വൈകി ആരൊന്നും കഴിഞ്ഞിട്ടില്ല ന്നുല്ലാ
ഉം ഇക്കാക്കടക്കെ പോയി
മക്കളതാ ഇന്നും ഒരുതനത് ചായ വരെ കുടിക്കാതെ പൊറത്ത് പോയതാ വെർതേ ഭക്ഷണണ്ടാക്കാ ഉണ്ടാക്കി വെക്കാ ഞാൻ തന്നെ തിന്ന രാവും പകന്ന് തന്നെ പോലെ
പന്ത്രണ്ടണി ആയിട്ടും ഒന്നും തിന്നാതെ പോയ്ക്കണത്
ആഹ് ഒരു പയം തിന്ന് ഒരു തിന്നലി പോകവാൻ എനിക്ക് ടൈം മില്ലന്ന്നി ഉച്ചക്കത്തെ തിന്നോളാംന്ന് പറഞ്ഞു ആയിക്കോട്ടെന്നാല് പറഞ്ഞ്
ഹ് ഹ് അത് ശെരി ഓൽക്ക് ടൈമില്ല ആർക്കും വേണ്ടീട്ടപ്പ തിന്ന്ണ്
ആഹ അതാ പറഞ്ഞത് ഞാ എത്ര വിളിച്ചുന്നറിയോ ഇപ്പ റോട്ടില് കളിക്കാ അ എനിക്ക് ടൈമില്ല ഞാൻ കൊറച്ച് ഉച്ചക്കിട്ട് തിന്നോളാം ന്ന് പറഞ്ഞ് അയ്‌കോട്ടെന്നും പറഞ്ഞ് ഓൻ പോയി ഒരിത്തി എണീ ച്ച്ബ്രെഡും ജാമും അതും തിന്ന് ഓളും അവിടിരിക്ക്ണ്
എളുപ്പായല്ലോ അപ്പോ സാധനണ്ടാക്കേണ്ടല്ലോ നല്ല സുഖായല്ലോ അനക്ക്
ഞാൻ തിന്ന് ഉച്ചക്കിനിൻക്ക് പുട്ടും കടലയും
അയ് അയ്ഞി പുട്ട് ഉച്ചക്ക് തിന്നണ്ട അത് ഫ്രഡ്ജിൽ വച്ചാളാ എന്നാെങ്കിൽ രാവിലെ ചായക്കടിക് അത് ആവികിട്ടാല് നല്ല സൂപ്പർ പുട്ടയ്ക്കാരം ഉച്ചക്കങ്ങനെ പുട്ട്ന്നാല് നെഞ്ഞേ യ് രിചിലേക്കാരം രാവിലെ കടീണ്ടാക്കല്ലോ അങ്ങനെട്ടിയോക്കാ
ഉം ണ്ടാക്കിയതൊന്നും ഈ മക്കൾ
അങ്ങനെ അങ്ങനെ കാട്ടിയാ എളുപ്പാവും
അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യും
ഹലോ
കുക്കറിലിട്ട് തന്നെ കഴിഞ്ഞു അവിടെ എന്താക്ണ്
മക്കളൊക്കെ മായാണ് ന്നൊന്നും നോക്കിട്ടില്ല ഒക്കെ പോയിക്കണ് കളിക്കാൻ പോയിക്കണ് എടക്ക പോയിട്ടുണ്ട് ചക്കര മാത്രം ൻ്റെരിത്ത് ത്തുള്ളൂ ബാക്കിയൊക്കെ കേൾക്കണില്ലേ
കേൾക്കേണ് ണ്ട് എന്തേനു പെട്ടെന്നൊരു സ്റ്റെക്ക്
അതെന്താ അറിയില്ല അത് ഇവിടെപ്പ ഞാൻ ശരിക്കും പറയുമ്പോല തന്നെ പറയണണ്ട് ഇഞി വേറെ വേറെന്തെങ്കിലും ഇഷ്യു ആണോന്ന് അറിയില്ല ഉം
ഞാൻ വിചാരിച്ച് അത് പള്ളിക്കാട്ട് പോയി സലാം പറഞ്ഞ മാര്യായി പോയിരിക്കാന്
ഇല്ലേയ് എനിക്ക് ഇടയ്ക്ക് അൻ്റത് എനിക്കൊരു വിക്ക് വന്ന് ഇടയ്ക്കിടയ്ക്കൊ ഒരു വി ക്ക്‌ വന്നങ്ങാണ്ട് പോയി അങ്ങനെ ഏ ഇന്ന്പ്പോ അടുക്കളീത്തൊക്കെ കഴിഞ്ഞോ
അടുകളിത്തെതാ ഒരുവിധം ഒപ്പിച്ച് ഫുള്ളായിട്ടില്ല ഇനി ഉണ്ട് താൽക്കാലിക മായിട്ട് എന്നിട്ട് നീയ്യെന്താന്ന്ണ്ടാക്കണ്
ഞാനന്നൊരു ഒരു ബീഫ്ക്കെ പെര്ന്നാളൊക്കെ കഴിഞ്ഞപ്പോ ബീഫൊക്കെ ഇഷ്ടം പോലണ്ട് അപ്പൊ അതേറ്റ് കൊണ്ടാട്ടൊക്കെ ണ്ടാക്കാ വിചാരിച്ച് ക്ക്മടിയാണ് ഞൻ ഒറ്റടിക്കാണ്ട് വരിട്ടി വെക്കാലാണ് അപ്പൊ അത് എങ്ങനെയന്ന് ഇപ്പൊന്നും എന്നോട് ചോയ്ചാ ചാരിച്ച് അങ്ങനെജി ഉണ്ടാക്കലങ്ങനെ ന്ന് പറഞ്ഞാട്ടിക്കാ
ഞാന് ഇത്ണ്ടാക്കിയ ആദ്യം ബീഫ് കൊറച്ച് ടാസ് കാണ് എന്നാലും ഞാന് ബീഫ് ആദ്യം ഒന്ന് വേ ഇതാക്കും വ വേവിക്കും നമ്മള് ഇതാക്കരുത് എന്താക്കരുത് അധികം വലിയ ഇതാക്കാണ്ട് അങ്ങനെ വേവിക്കാൻ പറ്റുമുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാ
അധികം വേവിക്കരുത്
ആഹ അധികം വേവിക്കരു ത്‌ന് വെച്ചാല് പിന്നെ നല്ല നമ്മള് പഞ്ഞി പോലെ ആക്കരുത്
ആഹ
പഞ്ഞിപോലെ ആക്കാതെ വേവിച്ചിട്ട് പിന്നെ കായങ്ങളൊന്നും ഇതാക്ക തേക്കരുത് ഒത്തിരി വേണ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചാൽ മതി
ഓ മഞ്ഞ പൊടി മാത്രം
ആ മഞ്ഞപ്പൊടി ഉപ്പ്ട് ട്ട് ഇപ്പ എരുഅൻക്ക് എരുവിനൻസര്ച്ച് ഞാൻ ഒന്നും ആക്കേല്ല ചിലര് കുരു മുളകൊ അത ഞാൻ കുരുമുളകൊന്നും ഇട ലില്ല ഞാൻ കായംതേക്ക്ന്നെ ഇടലൊള്ളു.
കുരുമുളക്ക്ടണം?
ആ കുരുമുളക്കും, മഞ്ഞപ്പൊടി, ഉപ്പ് ഇടിട്ട് വേവിക്ക.
കുരുമുളക്കും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ചിട്ട് വേവി
ആ അത് കയ്ഞ് അയ്ത് പിന്നെ ഇതാക്കിട്ട്
ഒറ്റ മിൻറ്റ് ഈ മല്ലിമുളകൊന്നും ഒപ്പടണ്ടാ വേവി ക്കുമ്പ ഒന്നുടണ്ടാ മഞ്ഞളും, ഉപ്പും, കുരുമുളകൂല്ലെ.
ആ അത് ഇട് ട്ട് നല്ലോണ്ണം വേവിക്ക എന്നിട്ട് അത് അയ്ന്റെ ശേഷം കട്ടെ യ്യാ ന്ന്ട്ട് ഏത് രൂപത്തില അൻക്ക് വേണ്ടിയന്ന് വെച്ചാല്
ആ ശെരി അപ്പ ഒന്നായിട്ട് വൽ താക്കി വേവിച്ച്ട്ട് കട്ടയ്യേ?
ആഹ്.
അങ്ങനേണ് ഞാന്ന ചെർതാക്കി മുർച്ചാണ്ടാ
അങ്ങനിം ചെയ്യ ഞാനൊര് പ്രാവശ്യം അങ്ങനെണ്ടാക്കി ക്കി ഇൻക്ക് രടും ടേസ്റ്റ് ഒക്കെ ഒരുപോെലെ തന്നെ തോന്ന്യത് അല്ലെങ്കില് പിന്നെ ഇയ്യർഞ്ഞ പോലെ വേവിച്ച്ട്ട്
ആ വേവിച്ച്ട്ട് മുർച്ച്ണത് ഒരു റിസ്ക്കാണെങ്കി ആ ആയ്ക്കോട്ടെ.
അയ്നെക്കാട്ടിം നല്ലേ ഇ യ്യങ്ങനെ ചെർതാക്കി ഇയർന്ന അന്റെലൊ ഇഷ്ടത്തിനൻസര്ച്ച് തെറക്ക് താക്കിട്ട് ഇങ്ങനെ വേവിച്ചേ ന്റെ ശേഷം വെള്ളന്നും പാടി വെള്ളൊന്നുല്ലാതെ ഡ്രൈ ആയിട്ടെ എാന്തായാലും ബീഫ് വേ വിക്കുമ്പോ അയ്ലിത്തിരി വെള്ളണ്ടാവൊല്ലോ.
ആഹ്.
ആ വെള്ളം ഇല്ല്യാണ്ടത് എട്ത്തേ ന്റെഷം ഈ പറഞ്ഞ മുതൊക്കെ തേക്ക. അത് അത് എന്നിട്ടാണം അറ്റെ മുളക്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഗരംമസാല.
അതല്ല അ അ കോൺഫ്ലവറും വേണോ?
ആ കോൺഫ്ലവറ് ഇത്തിരി മൈദ ഒരു കോഴിമുട്ട അമ്മൾ ചില്ലി ഫ്ര ഇത് ഇണ്ടാക്ക്ണ പോലെ ഞാന അങ്ങനെ ഇണ്ടാക്കിട്ടൊരു ത്രക്കോരോഇതല്ലേ.
അ ആ ഒറ്റ മിൻറ്റ് ഇതൊക്കെ കൂടി ഈ വേവിച്ചതീല് മസാല കൂട്ടാ.
ആ വേവിച്ച് വെച്ച ആ ബീഫിലേക്ക് ഇങ്ങനെ മസാല കൂട്ടീട്ട് റെസ്റ്റെ യ്യാൻ വെക്ക. കായം തേച്ച് വെച്ചേറ്റേഷം.
ആഹ്.
ഇന്നട്ടത് നല്ലോണ്ണം പൊര്ച്ചെട്ക്കാ.
ഉ എണ്ണീലമ്മള്ച്ചീ
ആ ചിക്കൻ പൊരിക്ക്ണ പോലെ പൊര്ച്ചെട്ക്കണം.
അങ്ങനെ പൊര്ച്ചിട്ക്കണല്ലേ.
ആഹ് അങ്ങനെ പൊര്ച്ച്ട്ക്കെ വെള്ളംകൊർഞ്ഞിട്ട് പൊര്ച്ചെട് ക്കെ ഞാനാ അതില് കൊർചെണ്ണ ഒയ്ച്ചി ട്ട അങ്ങനെ മുക്കി പൊരി ക്ക്യൊന്നുല്ല ഞാൻ എന്നും മുക്കി പൊരിക്ക്യലൊന്നുല്യാ എണ്ണ കൊർ ക്കാൻ വേണ്ടീട്ട് അങ്ങനെ അങ്ങട് ചെയ്യ്ണ അങ്ങനെ പൊര്ച്ചെട്ക്കും ന്ന്ട്ട്ത് പൊര്ച്ചെ ത്തിന്റെസം ആ ചട്ടി മാവാ എട്ത്ത് വെച്ചിന്റെഷം ഇത്തിരി ഉള്ളി തക്കാളി നല്ലോണ്ണം വായ്റ്റ നല്ലോണ്ണം വയ് റ്റിട്ട് കൊഴ്ഞ്ഞ് പോണം ഉള്ളി കാണാൻ പാടില്ല.
വല്ല്യള്ളി.
ഉം വല്യ ഉള്ളീം തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് നല്ലോണ്ണം വയറ്റി എട്ക്ക.
ഉം പച്ചമുളകും, വല്യുള്ളീം, തക്കാള്ളീം മാത്രം.
ഉം. കുക്കർല്ട്ട് അട്ക്ക്യാണെങ്കി അതാണ് പക്ഷേ ടേസ്റ്റ് കിട്ടൂല നമ്മൾ വഴറ്റി വര്ന്ന ആ ടേസ്റ്റ് കുക്കർലാവുംമ്പോ ഒറ്റയടിക്ക് വര്ന്നല്ലേ വേഗം വാടി പോവും പക്ഷെ ടേസ്റ്റ് കൊറിം.
ചട്ടീല് വാട്ടണലേ?
ഉം ചട്ടീല് നല്ലോണ്ണം വയറ്റിയിട്ട് ഉപ്പിട്ടിട്ട് അൻക്ക് പിന്നെ അട്പ്പ്‌മ്മേ കൊണ്ട് കൊറേ സമയം വേവിച്ചാൽ
ഞാ അതൊക്കെ ഗ്യാസുംമ്മ വെക്കല ചെറിയതാളൊക്കെ ഓ അടുപ്പ്മ്മ എള്പ്പം രാവിൽക്കത്തെ എൾപ്പ അങ്ങനാണ്ട് ചോറും ചാറും അവിട്ന്നങ്ങനണ്ട് വെച്ചോന്ന്ണ് പിന്നെ എട്ക് തീ കെട്ടാറിയ പിന്നെ അട്പ്പത്ത്ക്കോവൂല.
പോവൂലാ
ഉം അന്നിട്ട് പർഞ്ഞൂട്
ആഹ് അങ്ങനെ പിന്നെത് ആക്കിന്റെശം പിന്നെ വാട്ടി കഴിഞ്ഞേന്റെഷം അയ്ല് കൊറേശ ല്ലാ പൊടികള് ഇട്ട് കൊട്ക്കും. അതില് നമ്മള് ചിക്കൻലൊക്കെ പുതില് ബീഫിൽ പൊടി ഇട്ടീനെകൊണ്ട് ആ ഉള്ളിന്റെ തിലേക്ക് മാത്രം നിരുമ്പല്ലേ ഏത് നുള്ള് നുള്ള് നുള്ള് ഇട്ടൊട്ക്കും.
ബീഫ് ല് ബീഫല് ട്ടാ എല്ലേതും കൊർച്ചിട്ടൊട്ക്ക
ആഹ് ഉള്ള്ല് അയ്ലിട്ടൊട്ക്ക അതിട്ട് കഴിഞ്ഞേന്റെഷം ഈ ബീഫ് ക്കെ പൊര്ച്ച എണ്ണിം ബീഫു എല്ലാം കൂ സോസൊക്ക ഇടണംട്ടോ. അൻക്ക് ഇവാടെ സോസ് ടൊമാറ്റോ സോസ് അവിടെങ്ങള് സോസ് ഉപയോഗിക്കീണ്ടെങ്കില് അങ്ങനെ ഞാൻ സോസ് ഉപയോഗിക്കൽണ്ട്
ഏ സ്‌റ്റോമാറ്റോ സോസ് പൊരിച്ചതീക്ക് ഒയി
പൊരിച്ചതിലേക്ക് ഒഴിക്കൽ അല്ല ആ ഉള്ളിയിലേക്ക് ആ ഉള്ളി വാടി വന്ന സമയ തുള്ളിലേക്കൊഴിച്ചിട്ട്
ഏഹ്
അത് പിന്നെ ആ സോസുട്ട്ട്ട് നല്ലോണം മിക്സ് ആക്ക. അതുപോലെ ചില്ലി ഫ്ലേക്സ് വേണം. നമ്മളെ ചോന്നമൊളക് ആഹ് അതും അതും ആഹ് അതും കൂടെ അയ്ലേക്ക്ട്ട്ട്ട് നല്ലോണം മിക്സ് ആക്ക
അല്ലെ ഈ ഒൺക്ക മൊളക് പൊട്ച്ചിട്ടോ അതോ
ആഹ് ഒൺക്ക മൊളക് പൊട്ച്ചാ മതി. ഞാൻ വാങ്ങി പൊടിക്കല പൊടി വാങ്ങലൊന്നുല്ല.
ആഹ് ആയിക്കോട്ടെ ഏഹ് നമ്മളങ്ങനെ പൊടി വാങ്ങലൊന്നുല്ല. നമ്മള് ഒൺക്കി പൊട്ച്ചലാ
ആഹ് ഞാൻ ന്റെ ആവശ്യത്തിന പത്തുർപ്യട്ത്ത് ഇരുവൊർപ്യട്ത്തോ വാങ്ങിട്ട് പ്പയ്ന്റെ ആവശ്യത്തിന് പൊടിച്ചലാ അങ്ങനെ വാങ്ങല് അങ്ങനെ പൊട്ച്ചീന്റെശം ഈ സോസിലേക്ക് അതും ഇട്ട്ട്ട് നല്ലോണം എൾക്ക അത് ഒരു പൊട് ത്തിരി വെള്ളം ഉറ്റിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു വയറ്റിയ പോല ആക്കൂലെ ഒര് മസാല പോലെ
ആഹ്
അങ്ങനെ ആക്ക അങ്ങനെ ആക്കീന്റെശേ ഈ ബീഫ് അയ്ല്ട്ടിട്ട് എളക്കിയെട്ത്താ മതി.
അപ്പോ അത് റെഡി ആവും.
ആഹ് അയ്ലേക്ക് പിന്നെ കരി വേപ്പിന്റെല അതൊന്നും പിന്നെ പറയേണ്ടല്ലോ അതൊക്കെ പിന്നെ ഓൾറെഡി അയ്ല് വേണല്ലോ.
കറിയേപ്പിന്റെലിം ഇഞ്ചും വെൾത്തൂ അല്ല ഇഞ്ചി വെൽത്തൂള്യോക്കെ ഇടണട്ടോ.
ഇഞ്ചിം വെൾത്തുള്ളി ഈ വേവിച്ചുമ്പൊടണ്ടാ അതോ
ഏ ഉള്ളി വാട്ട്ണീല് ഇട
ഇഞ്ചിം വെൾത്തു ഉള്ളി വാട്ട്ണീല് മാത്രം ട്ടാ മതിലേ.
ആഹ് അഹ് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് കൊഴപ്പൊന്നുംല്ല. നല്ല എരു ബീഫിലൊക്കെ ആക്മ്പോ നല്ല എരു വേണം. എന്നെയ്ലേ ഒര് ഇത് കിട്ടുള്ളൂ.
പച്ചമൊളക് ടണ്ടാ?
പച്ച മൊൾക്ടണം കാപ്സിക്കം വേണ്ട്യാൽക്ക് ക്യാപ്സം ക്യാപ്‌സിക്കം പിന്നെ അങ്ങന ക്യാപ്‌സിക്കം ഒക്കെ ഇട്ത്ത്ടും. അത് പിന്നെ ഒരു ചണ്ടി ആയിട്ട് അവിടെ കെട്ക്കും.
ആഹ് ക്യാപ്സിക്കം ഞാന് ക്ക് തിന്നാ ഇഷ്ടല്ല. എല്ലാരും തിന്ന്ണാണ അതെന്താ വെർതെ ഒര്
അത് മാത്രം ഞാൻ തന്നെ തിന്നല്ല അപ്പൊ ഇൻക്ക് ഗ്യാസേറും.
ആഹ് ഒരു സ്റ്റൈലിന് ഇടും പോലെ അത് പ്രത്യേക രുചിയൊന്നുംല്ലല്ലോ
അയ്ന് പ്രത്യേകിച്ച് ടേസ്റ്റ പശേ ഞമ്മള് വെർതെ ഇങ്ങനെ അത് അത് വേവാത്ത പോൽ തന്നെയാണ്.
ഉം
അപ്പൊ അത് അഹ് ഒരു സ്റ്റൈല് തന്നെ എണ്ണം പോലടല്ലേ
ആഹ് അങ്ങനെ അടക്കള്ളൂല്ലേ
അപ്പൊ പിന്നെ അങ്ങനെട്ട ട്ട് എല്ലാം കൂടെ മിക്സ് ആക്കാ മതി പക്ഷെ അതില് നമുക്ക് അത് വെള്ളപ്പം പൊറോട്ട അലെക്കൊക്കെ തിന്നിട്ടാ നെയചോർ ഉണ്ടാക്കി എടുക്കും പക്ഷെ ചോറിന അനെക്കാട്ടും ടേസ്റ്റ് ആഹ് തിന്ന ചോറിലൊക്കെ തിന്ന പക്ഷെ നമ്മള് കൂടുതൽ ടേസ്റ്റ് വന്നല് ചപ്പാത്തി വെള്ളപ്പം നേയര്ത്തിരി അതിലേക്കൊക്കെ ഒന്ന് കറി ഉണ്ടാക്കാത്തത് മാത്രമാക്കിയിട്ട്
ആഹ് ഇപ്പൊ ഇവിടെ തിന്നാൻ കിട്ടൂലോ അങ്ങനെയാണെങ്കില്
ആഹ് അങ്ങനെ ഉണ്ടാക്കണ്ടേ ചോറിലേക്ക് അങ്ങനെ ആക്കുമ്പങ്ങനെടേസ്റ്റ്
അപ്പൊ ചോറ്ക്കാപ്പ എന്നോട് ചോദിച്ചിര അപ്പത്തക്കൊന്ന് ഞാ ഉണ്ടാക്കല്ലേ മോളെ അതൊക്കെ കറി ഉണ്ടാ‌ക്കി വെള്ളം നീട്ടി ഉണ്ടാക്കാനല്ലാതെ ബീഫ് ഒന്നും കറിവെക്കില്ല ഒക്കെ ചോയിച്ചിട്ട് അടുക്കുന്നലത്തെ
ആഹ് അങ്ങനെയുന്ന പോലെ പ കൊഴപ്പൊന്നുംല്ല അങ്ങനെ ചോട്ടിലേ ഉണ്ടാക്കണ് പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഒരിത് വരിൽ ഇതിലേക്കാണെന്ന് പറയേ
ആഹ് അപ്പൊ അങ്ങനെ ആകുമ്പോ നല്ല അടിപൊളി ആയിട്ട് മക്കൾക്കല്ല പോളിങ്ങ ആയിരിക്ക
രസണ്ട ഏതായാലും കൊറക്കെ ഓർമുണ്ട് ഇഞ് ഓർമ്മ ഇല്ലാത്തത് അന്നേരം അത് ചോദിച്ചിത്
ചോറ് താ അത് പിന്നെ ഇപ്പോൾ ബീഫ് ഫ്രീ ആയിട്ടതിനെകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാ അല്ല ഏത് വിഭവങ്ങളായിട്ടും
ഉണ്ടാക്ക പശക്ക ഒന്നാമത് എന്താന്ന് വെച്ചാല് ഓരോ മെനക്കടാകുമ്പോ ഇതി ഇപ്പ മഴയും കുട്ടികളെ കൊണ്ടാക്കലും പിന്നെ തിരിച്ചെരുമ്പോ തന്നന്നെ നേരം പതിനൊന്ന് മണി കഴിയും പിന്നെ അടാക്കളീത്ത കൊടെ കഴിയുമോ ഒന്നിന്നും നടക്കൂല മടക്കാ
അത്താ അങ്ങനത്തന്ന ഞാൻ വനതാക്കി മോൻ ഓട്ടോ കൽപ്പിച്ച് മയത്തിന്റെ എന്നെ കൊണ്ട് കഴിയില്ല കഴിഞ്ഞക്കോലം അതിന്റെമുമ്പ്ത്തെ കൊല്ലവും ഒക്കെ കിടന്ന് പാച്ചില്ലണ്ട് അങ്ങോട്ടുംതായ ഇങ്ങോട്ടും പായ വീട്ടിലുള്ള പണി ടുക്ക്പോന്നന് കൊണ്ടവരാൻ പോവാനായി
അതാണ് സംഭവം ഞാൻ ഇപ്പ കുട്ടീനെ അംഗൻവാടിക്ക് ആ‌ക്കി ഓളാണെങ്കി എടുത്ത് കൊണ്ടുപോക വേണം അപ്പ ഭയങ്കര മടി കരച്ചി തന്നെയാണ് ഇനും നിന്നിട്ടില്ലേ കരച്ചിയില് കാണ കരയണ പോലെ അപ്പൊ ഞാൻ എടു അപ്പൊ എന്നിട്ട് ഇവിടെ എത്തുമോത്തെ മനുഷ്യൻ അരമണിക്കൂർ ഇരിക്കുക കൊഴങ്ങിട്ടിരിക്ക പിന്നെ അടുക്കളയിത്ത് പോകുമ്പോൾ കഴിഞ്ഞാ കഴിഞ്ഞത് പിന്നെ അവടെ മടി മാതിരി ഇരിക്കരു എടു നിക്കാൻ തോന്നുന്നില്ല കൊയഞ്ഞീറ്റ് കാലാക്കെ കടഞ്ഞിട്ടില്ല
ആക്ക ഇന്ന് കയറൻ വേണ്ടി വരുല്ലോ അല്ലേ
ആഹ് കൊന്നാണ്ട് കറി എത്തുമ്പോത്തിന് മനസ്സന്റെ ഒരു ഇതാകും ഇന്നും നോ പൊയിക്കണ ഇന്നും ആളി തന്നെയാണ് പൊയിക്കണുന്നത് ആഹ് ഞാൻ മൈന്റ് ആക്കിയിട്ടില്ല വെറുതെ
അവിന്ന് ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിൽ വന്നിട്ട് കരിച്ചിൽ ഉണ്ടാവുവല്ലോ
അത് ഇപ്പൊ പുതിയ ഓയിന് ഓൾക്കെ അങ്ങനെ ഇണ്ടാവ വച്ച രണ്ടു ദിവസം കൊണ്ടൊക്കെ മാറലുണ്ടായിന് ഇപ്പോ കൈ ഇപ്പൊ ഒരു എട്ട് ദിവസമായിട്ട് പോയിക്കാണ് നിർത്തിയത് ആയിരുന്നു ചൂടായിട്ട് അപ്പൊ ആദ്യായിട്ട് പോയിന്റെ രസം ആഹ് അഹ് നിർത്തിയ ആഹ് പിന്നെ ഈ ഇപ്പൊ പുതിയ കുട്ടികളായിട്ട ഒക്കെ കരായലല്ല അപ്പൊ കൂട്ടകരച്ചിൽ
ആഹ് ആഹ് അപ്പൊ കരച്ചില് കൂടിട്ടുണ്ടാവോ അതാണ് അല്ലെങ്കിൽ അതിലൊക്കെ അണങ്ങിയ ടീച്ചറ്
ടീച്ചർ അറിയിയുണ്ട് ഓള എളുപ്പം മാറലുണ്ട് നിങ്ങ ആക്കിയിട്ടാണ് വന്നിട്ടാണ് ഓള എളുപ്പം ലിണ്ടാണ്
ഉം
ഞാനടാക്കി ഇനി മടി വേണ്ട ഇനി ഇപ്പൊ തായാലും എടുക്കാ ഇനി അടുത്തല്ലല്ലോ വിചാരിച്ച്
ആഹ് പ അടുത്തല്ലെങ്ക യൂ കെ ജി ഒരു എ കെ ജി അങ്ങോട്ട് ചർട്ട
ആഹ് അത് പ്രാക്ടീസ് ആയിക്കോട്ടെന്ന് വിചാരിച്ച കണ്ട് മുട്ടത പോണാലൊക്കെ പോയിക്കോട്ടെ എഹ് എന്നാ മനസന് എടുക്കണ പണി നല്ല പോലെ എടുത്താലാ ഇത് വീട്ടില് നി നക്കൂല വീട്ടിൽ നിക്കാതെ തലങ്ങും വേലങ്ങും പോണ പണിയള്ളൂ അത്ന്നിട്ട് മനസ്സന് ശ്രദ്ധിച്ചുകാണ്ട് നടും ആ ഒരു ശൈതിം സമാധാനവും ഉണ്ടാവല്ലേ ഇത് ഉടുക്കാ റോട്ട് കേറിയോ ഞാനൊക്കെ വിചാരിച്ചിട്ട്
ആഹ അതിനനക്കാട് നല്ലഈ പോലടടെ കൊണ്ടാക്കക്കണം കൊറച്ച് കരിഞ്ഞാല കുഴപ്പൊന്നുമില്ലല്ലോ തെണ്ടി പോകൂല്ല അവിടെ ഉണ്ടാവല്ലോ എന്നുള്ള സമാധാനത്തി വീട്ടിൽ ഇരിക്കലെ
അ ഉണ്ടാവും
ഉം
അറ്റോനും മാണ നോക്ക അൾക്കളീത്ത കാണകുമ്പോൾ മനുഷ്യന് കൃത്യേയുടെനച്ചതാ നേരത്ത് നോളിച്ചല്ലോ ന നൂളോള വും പണി നടക്കുന്നില്ല ഇങ്ങനെ
യിട്ട ന കൊട്ട ന ഇവി വേറെ പ്രത്കിച്ച്ന്നിരുന്ന ശരി പിന്നെ വിളിക്കേട്ടാ നി അയ്യരന്മാര് ആ ഒരുപാടയി ഉണ്ടാവും പണിയൊക്കെത് തുടുങ്ങാറുണ്ട്